ആ ശേഷ
ആ സുഖായിട്ട് പോണ് അല്ല ഇന്ന് ആ ന്ന്ന്തണ്ടാക്കിയ സ്പെഷ്യല്
ഇന്ന് രാവിൽത്തെ കാപ്പി വാപ്പും ഉം കൊഞ്ച് തീയല് ആപ്പൊ കൊഞ്ച് തീയൽൻ്റെ ബാക്കി ഉച്ചക്കത്തേക്കുള്ളതുണ്ട് ഒണക്ക കൊഞ്ച്
ആ ഒണക് ക്ക കൊഞ്ച് അതെങ്ങനെ കറിവെക്കാ.
ഉണക്ക കൊഞ്ച് കെഴങ്ങും നമ്മള് ഉള്ളിയുഎല്ലാട്ട് വരട്ടി തക്കാളിക്കല്ലാട്ട് വരട്ടീട്ട് ഉണക്കകൊഞ്ചും നല്ലോണം തലയും വാലും കളഞ്ഞ് അതിൻ്റെകത്തിട്ടങ് വരട്ടും വരട്ടീട്ട് പിന്നെ വെച്ചി ല്ലാ നല്ല ടേസ്റ്റ്
ഏ താ കിഴങ്ങ്ടണോ ഉര്ള
എല്ലാംകൂടെ ചെറുതായിട്ട് ആവ് അരിഞ്ഞ് നല്ലോണകെണ്ണക്കകത്തിട്ട് വരട്ടി തക്കാളികല്ലാംകൊണ്ട്ട്ട് വരട്ടീട്ട് അതിനകത്തെ കൊഞ്ചിൻ്റെ തലയുംവാൽ കളഞ്ഞ് അതിനെയങ്ങ് കഴുകി അതിൻ്റെതൊട്ടിട്ടമ നല്ലോണകങ്ങു വരളുഅതിന്റെ കൂട കടന്ന് ന്നിട്ട് നമ്മള് മൊളക്പൊടി പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മസാല ഇട്ട് എളക്കി ആവശ്യത്തിനുള്ള ഉപ്പുംചേർത്ത് നല്ലോണം തെളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം ഒന്ന്ന്ന് വള്ളം പോണ്ക്കവരൊന്ന് കുറുക്കി ഇവടെ ഞങ്ങൾക്ക് ഉണക്കമീം വാങ്ങിച്ചഴിഞ്ഞാൽ അത്ക്കൊൺ ഒണക്കകൊഞ്ചി വാങ്ങിച്ചയ്നാചമ്മന്തിയായി തീയലായി അത്യാവിശ്യം ചെലപ്പോ തോരവെക്കു തോണക്കാക്കും
ഏ ചമ്മന്തിക്കെണ്ടാക്കല്ണ്ട് ഞങ്ങള് മാങ്ങക്ക്ട്ട്ങാണ്ട് ശെദ്ധൊന്നും ണ്ടാക്കീട്ടില്ല ആ കൊഞ്ച് വറുത്ത് പൊടിച്ച്കാണ്ട് ഇങ്ങനെണ്ടാക്കിക്കിട്ടില്ല ആ നിവർ ച്ചോക്കണംന്നാല്
അതുകൊണ്ട് ഉണക്കക്കൂട ഉണക്കച്ചൂടയും ചക്ക കുരു കൂടെ തോരൻ വെക്കാൻ ചൂട എടുത്ത് വെള്ള ഉണക്ക ചൂട എടുത്ത് വെള്ളത്തിലിട്ട് നല്ലോണം കല്ല് ഉപ്പ് പോണം ഇച്ചിരി പേപ്പറ കൂടെ കട്ട് ചെയ്തിട്ടാ മതി
ആഹ് ആഹ് ആഹ് ഞാനൊ കഞ്ഞിവെള്ളം ഒഴിക്കല
കഞ്ഞി വെള്ളം ഒഴിക്കുമ്പോ ഉപ്പ് പോകുല്ലയോ
ആഹ് കഞ്ഞി വെള്ളം ഒഴിച്ചിടും കുറച്ച നേരം
ആ ഞങ്ങിവിടെ പേ പേപ്പർ കട്ട് ചെയ്തിട്ട് പേപ്പർ കട്ട് ചെയ്തിട്ടമ്പോ ഉപ്പ് പേപ്പർ പിടിക്കും ആഹ അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ലോണക്കെ ചക്കക്കുര് വേവിക്കുന്നതിന്റെ അകത്തോട്ട് ഇതും കൂടെ ഇട്ട് നമ്മള് ചതച്ചിട്ട്.
ആഹ ആഹ
തോരൻ വെക്കും നല്ല ടേസ്റ്റാ
ആണോ ഏ അങ്ങനെയന്ന് ഞങ്ങള് വെക്ക ആ ടേസ്റ്റ് ഉണ്ടാവൂലേ നല്ല
നല്ല ടേസ്റ്റ നല്ല ടെസ്റ്റ ഞാന അങ്ങനെ ആദ്യ ഞാൻ ഇവിടെ ഞങ്ങ വീട്ടിൽിങ്ങനെ ചക്കൂരും ചൂടയും കൂടെടുത്ത് ഞൻ വെച്ച് കഴിച്ചു ച്ചിട്ടില്ല പക്ഷെ അവിടെ ചെന്നപ്പോ ഈ ച ചക്കാ സീസൺ വരുമ്പോ അമ്മ ചെയ്യുന്നേതാ
ആ അതാ ചക്കക്കുരു ചെറുതായി ഇങ്ങനെ അരിഞ്ഞ് ക്കണ്ടേ
രിഞ്ഞ്
അത് ചികി അരിയണം അല്ലേ ആഹ് ആ
ഇപ്പം പിന്നെ അതി ത്തൊട്ട് ഉപ്പുവെല്ലാം പോയി കഴിഞാ ഇടുമ്പോ നല്ല ടസ്റ്റാ വരുന്നത് അതി തേങ്ങയും കൂടെക്കെ ചതച്ചി ഇടുമ്പോഴേ
ആ നല്ല ടേസ്റ്റ് അല്ലെ ആ ആ ആ എന്നാന്ന് വെച്ചോക്കണം എന്നാലേ പരീക്ഷയാ ആ ഞങ്ങള് ഇങ്ങനെ ചമ്മന്തി പാ- അരക്കും അതേപോലെ മാങ്ങക്കെ ഇട്ടാണ്ട് വറുത്തു പൊടിച്ച് അങ്ങ- ചെയ്തിനു ന്ന് അല്ലാതെ അല്ലാതെ നമ്മള് ഉണ്ടാക്കി ക്യോക്കലാന്നെ ല്ല
ആഹ് ഇത് ചമ്മ ഇത് തീയല് വെക്കാൻ നല്ല നമ്മുടെ മറ്റേ കൊഞ്ചി്ന്റെ കൂട്ട് - ഒ നല്ല ടേസ്റ്റാ പിന്നെ അത് പിന്നെ വറുത്തെരച്ച ഇചിരി ടേസ്റ്റ് വരും പിന്നെ നമ്മളെല്ലാം തേങ്ങയുടെ ഇപ്പം കൊളസ്ട്രോൾ ഷുഗറോ അത് ഇതൊക്കെ ഒക്കെ മറ്റ മൂല കൊള്ള കൊണ്ട് ഒത്തിരിയങ്ങും വറുത്തരയ്ക്കാൻ നിൽക്കത്തില്ല
ആഹ് ആഹ് ആഹ് ആഹ് തേങ്ങ കൊളസ്ട്രോളിന് പറ്റൂല
കൊളസ്ട്രോള് തേങ്ങ കൂടു ഇതാ കൂടുതലായിട്ട് വരും ഒത്തിരി ആകുമ്പോ ഉപയോഗം
ഏ ഏ ഞാനൊക്കെ നല്ലോണം കഴിക്കുന്നാല് എന്നാ നോക്കണം ആഹ് തേങ്ങ ഒരു ദോശ ഒണ്ടാക്കണെങ്കിലും നമ്മള് സാധാ ദോശ ഒണ്ടാക്കൂല്ലേ പച്ചരിയെക്കെ അരച്ചിട്ട് ദാ സാധാ ഐക്ക് വരെ എനിക്ക് തേങ്ങ വാണം ഇനി പുട്ടൊക്കെ ണ്ടാക്കാണെങ്കില്
അതിനൊക്കെ തേങ്ങ ചേർന്നേൽ ഒക്കു പഷേ കൂടുതല് നമ്മള് ഇവിടെ ഞങ്ങക്ക് ഇവിടെ കൂടുതല് ഉപയോഗം ഇല്ല തേങ്ങ വളരെ കൊറവാ തേങ്ങൊക്കത്തി എണ്ണേടെ ഇത്
ആ
നല്ല തേങ്ങയാ നമ്മടെ വീട്ടിലെ തേങ്ങയാണെ ങ്കി എണ്ണമയം കൂടുതലല്ലേ പൊ പൊറത്തൂന്ന് വാങ്ങിക്കുന്ന പാണ്ടിത്തേങ്ങക്കേ ഉള്ളൂ വലിയ എണ്ണമയം വരാത് ത്തത്-
ഉം ഞാന് പുട്ടൊക്കെ ഉണ്ടാക്കയാണെങ്കി ഉണ്ടല്ലോ പുട്ടിന്റെ പൊടി കുറച്ചേ ഉണ്ടാവുള്ളൂ പകുതി തേങ്ങയാരിക്കും ആ- തേങ്ങയാ ഞാൻ അങ്ങനെയൊക്കെ പൂട്ടണ്ടാക്കി ഞാൻ ലാസ്റ്റ് എനിക്ക് മാത്രം ഒരു കുറ്റിവിടെ വെക്കല ബാക്കിയുള്ളൊക്കെ കുറ്റീന്ന് എടു- ശ്ശി ഉണ്ടാവും അത് മാ ത്ര അവിടന്ന് കുറ്റിൽ ഇങ്ങനെ-
അത് തേങ്ങ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അത്രേ ഉപയോഗിക്കുന്ന്നള്ളൂ ഞങ്ങളൊക്കെ ലുദ്ധിച്ചെ ചിലവാക്ക ക്കാനൊക്കൂ-
ആ കാശ് കൊടുത്ത് വാങ്ങുമ്പോ ആ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടാവില്ലല്ലേ നമുക്ക് അതിനൊന്നും ബുദ്ധിമുട്ടില്ല തേങ്ങൊയൊക്കെ ഇപ്പഴൊക്കെ ഉണ്ട് ഇഷ്ടം പോലെണ്ട് ആ ആ നമ്മുടെ ആവശ്യത്തിനൊക്കെ ഇഷ്ടം പോലെയണ്ട്-
തെങ്ങക്കെ നട്ടിട്ടുണ്ട് പക്ഷ ഞങ്ങൾക്കിവിടെ കൂട്തൽ റമ്പർ ആയ കൊണ്ട്എല്ലാം ഒന്നും- കായ്ഫലം കൊറവാ-
ആ ഞങ്ങളയിനെ ബി കൊന്നും തേങ്ങ ഞാൻ കറിയക്കൊന്നും തേങ്ങ വല്ലാണ്ട് അരക്കൂല ഇങ്ങനെ ഇങ്ങനത്തൊക്കെ ഇണ്ടാക്കുമ്പോ ഇങ്ങനെ തേങ്ങ ഉളു
ആ അതിന് പുട്ടിനും ഇതിനൊക്കെ തേങ്ങ ഉണ്ടെങ്കിലെഒക്കു തേങ്ങ ഉണ്ടെങ്കിലേ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ-
ഇണ്ടാക്കും- ചെല ദിവസൊക്കെ സ്കൂളിട്ട് വരുമ്പോ- ആ എലയുടെ പിന്നെ ഗോതമ്പിന്റെത് ആവിക്ക് വേവിച്ചണ് ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കില് നമ്മള് റേഷൻ കടേൽകിട്ടണ- ആട്ടപ്പൊടി ഉണ്ടല്ലോ? ആ അതുകൊണ്ട് അടൊക്കെ ഉണ്ടാക്കും എന്നിട്ട് ഇഡ്ലി തട്ടിൽ വെച്ചണ്ട്ങ്ങനെ ആവിക്ക് വേവി
ആ അതാകുമ്പോ പുള്ളോരൊക്കെ വരുമ്പം തിന്നാന് അവർക്ക് ക്ലാസ്സും കഴിഞ്ഞ് വരുമ്പോഴ അല്ലേ എല്ലാർക്കും വെശപ്പ് വരുന്നത്-
ക്കാറുണ്ട്-
ഉം ഹും
അതിനും വേണം ശർക്കരയൊക്കെ ഇങ്ങനെ ഒക്കെ ആ റെടിക്ക് വീട്ടിലിങ്ങനെ വേണം ചെലപ്പോ ഒന്നുണ്ടാവൂ ഒന്നുംണ്ടാവൂല ആ- ആ ഒന്നുണ്ടാവുമ്പോ ഒന്നുണ്ടാവില്ല അങ്ങനെയൊക്കെ ഇക്കാരം- അല്ലെ അങ്ങനെ ആകുമ്പോ പിന്നെ മടിയാണ ഇണ്ടാ നും തോന്നൂല എല്ലാം ഉണ്ടാവൂല
ആ എലാം കൂടെ ചേർന്നെങ്കിലേ അതിന്റെ ടേസ്റ്റും വരും-
ആ ആ പിന്നെ ഒരു സ്കൂൾക്കും പോകും കുട്ടികളൊക്കെ പിന്നെ ഒരു വൈകുന്നേരം വന്നിട്ട് വേണം കൊണ്ടരണങ്കിൽ
ഉണ്ടാക്കാന്
അ ആ അപ്പൊ പിന്നെ അങ്ങനെ നിക്കോ നാലിലണ് നാല ക്ലാസ് ലാണ് വലുത്
നാലാം ക്ലാസ്സില്
ആ നാലാം ക്ലാസ്സില്
ഇവിടെ ഇപ്പ ഞങ്ങക്ക് മഴ തോന്നു ഒന്നൂരു പരുവം കുറഞ് നിൽക്കുവ
ആ ആ തുണികളൊക്കെ ഉണങ്ങാനല്ലേ ആ തുണികളൊക്കെ ഉണങ്ങാനൊ ക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആ ആ. ആ അപ്പൊ കാറ്റ് തട്ടിക്കാണ്ടിങ്ങനെ ആ ആ ആ യൂണിഫോമക്കെയണ് ഉണങ്ങാന പാൻറ് ന്റെ കരന്റെ അവിടൊക്കന്ന് ഉണങ്ങി കിട്ടൂല
കിട്ടത്തില്ല അത് രാത്രി ആവ്പോ അങ് റൂമിലോട്ട്ആക്കി ഇടണം ഫാൻ ഇടുന്ന റൂമിലോട്ടാക്കക്കിട്ടു കഴിഞ്ഞാ അന്നേരം ആ രാവിലെ ആവുമ്പഴത്തേക്ക്
ആഹ അങ്ങനെന്നെ ഞാൻ ചെയ്യാറ് പിന്നെ ഒരു കസേരമ്മലോ ആഹ കസേര ചിട്ടായ്മല നേർത്തി ഇടും എന്നിട്ട് അങ്ങനെ ഫാൻ ഇടും
അതുകൊണ്ട് നല്ല തുണി നല്ല തുണി കേടാവത്തില്ലല്ലോ യൂണിഫോം ആയേണ്ട അതൊരു കാര്യല്ലേ എന്ന് യൂണിഫോം മതിയല്ലോ
ആഹ എന്നും യൂണിഫോം മതി ഇവിടത്തൊക്കെ നി യൂണിഫോമിന്റെ കളറ് ഷർ ട്ടിന്റെ കളറ ആണെങ്കിൽ ഒരു വെള്ള കളറാണ് എന്നിട്ട് ചളിയൊക്കെ പിടിച്ചാ പോയി കിട്ടൂല ആഹ് പോയി കിട്ടണില്ല കല്ല്മലിട്ടൊന്നും അരച്ചിട്ടൊന്നും പോവണ്ടേ
അത് പിള്ളോര് ആ സൂക്ഷിക്കത്തൂല്ലല്ലോ അവര് കൊച്ച് പിള്ളേരല്ലേ
ആഹ് പിന്നെ ഇപ്പ ഈ മഴക്കാലം ആവുമ്പോ പ്രത്യേകിച്ചും
അവര് കഴിക്കുന്ന ആഹാരത്തിന്റെ പകുതി ഉടുപ്പില്ലായിരിക്കും
അത് ശെരിയാണ്
നമ്മക്കറിയാം
ആഹ ശരിയാണ് ആഹ
ഇവടെക്ക് പിന്നെ കുഴപ്പമില്ല ഇവർക്ക് ചെക്ക് ഷട്ടാ അത് നല്ല നല്ല കളർള്ള ഷർട്ട് അതുകൊണ്ട് വല്യ അഴുക്ക് അല്ലങ്ക ഇപ്പൊ ഇച്ചിട മു മുതിർന്നവരാമ്പോ പിച്ചൂടൊക്കെ ശ്രദ്ധിച്ചൊക്കെ കഴിക്കത്തുള്ളൂ പിന്നെ വിയർപ്പ് വരുമ്പോഴ വിയർപ്പ് കൈയുടെ ഭാഗത്ത് തുടച്ച് തുടച്ച് തുടച്ച് ഒരു കൈ അങ്ങ് കൊളവാക്കും ആ ഒരു കൈ ആഹ ഒരു കൈ നമുക്ക് കുറച്ച് കഴിയാ മതി
ആ
പിന്നെ അവർക്ക് പാന്റും ഷർട്ടും കയ്യെ വെച്ച് വിയർപ്പ് വരുമ്പോ കൈ വെ മുഖം തുടയ്ക്കും
ആ ശരി ആ ആ
കസീഫ് കൊടുത്തുട്ടാലും കർസീഫ് പോക്കറ്റിയിരിക്കും
ആഹ ഇതുകൊണ്ട് ഇതായല്ലേ ആഹ
ഞാന എപ്പോഴും പറയും ഞാൻ എന്നും എന്റെ രാവിലെ പോകുമ്പോ ക ഇവിടുത്തെ കൈ കൊടുക്ക മക്കളെ ഇത് വെച്ച് തുടക്കാവേ മോഹം അപ്പൊ അവർക്ക് എളുപ്പം എന്താണോ വരുന്നത് അത അവര് ചെയ്യുന്നത്
ആ ആ
അവിടെ പന്നിശല്യൊക്കെ ഒ ണ്ടോ
ണ്ടോ പന്നീന്റെ ശല്യാ ആ
യ്യോയി ഇവിടെ ഇവിടെ എല്ലാം ഉണ്ട് പന്നിുണ്ട് പട്ടിശല് പട്ടികളും പന്നികളും ഉള്ളു ഇപ്പ എല്ലാടെ സർവവ്യാപയി കനാൽ കനാൽ കിടക്കുന്നണ്ട് എല്ലാ ഏ യിലേക്ക് ഏത്തും പല്ലി പട്ടി പലെ പന്നി
ആഹ് ഇവിടെണ്ട് അത് പന്നിയൊക്കെ ഇവിടെണ്ട് ഇവിടൊക്കെ പന്നി പിന്നെ കുത്തി വയറ ക്കെ ഇതക്കി
അയ്യോ
രാവിലെ പന്നിനെ കാണാൻ വേണ്ടിട്ട് പോയതാ ഏ ഏ രാത്രിയല്ല അത് രാവിലെയാണ് ഉഹ് പ ഇന്ന് മണിക്കാ
ആഹ റോഡേക്കൂടെ അങ്ങണ്ട് പോയതാന്നോ
ഏ കാണാൻ പോയതാണ്
റോഡി കൂടെ പോയതായിന്നോ
റോട്ടി കൂട റോഡിന്റെടുത്ത കൂടെ അങ്ങനെ ഒന്ന് ആ കാണാൻ വേ ട്ടിറ്റ് പോയതാ അ പോയപ്പോഴാാണ് ഇത് കാണത് ഇങ്ങനെ പന്നിണ്ട് പന്നി അറാണ്ട് അയിൽ നോക്കടക്കെല്ല പന്നിങ്ങട്ട് ഇതാക്കിക്കാണ്ട് വന്നു അത് വരുന്ന അതണെങ്കിൽ കുറച്ച് പ്രായുള്ള ഓ തതെനോ എന്നിട്ട് വന്ന് ക യിന്റെ വയറിനടുവിലൊരു ത് ഇടെ പിന്നെ കൊറച്ച് കൊറെസൊ റെസ്റ്റിലൊക്കെ നിന്നീനി ഇപ്പൊ മാറി
മാറി ഓ ഭയങ്കര ശ അത് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപദ്രവുവ
ആ ആ ഒറ്റേക്കണി ഭയങ്കര ഉബദ്രവ ആ ആ ആ എന്ന ശരി പോട്ടെന്നാല് എന്നാ ശരി ഏ അത് ചങ്ങായിച്ചിയാണ്